ഹലോ ആഹ് പറ കേക്കാം
കേക്കാം ഇ നമുക്കെയ് കാലാവസ്ഥയെ കുുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം ന്താ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയെ കുറിച്ച്
ഇപ്പൊ ഭയങ്കര ചൂടല്ലേ നമുക്ക് നമുക്ക് മഴ കിട്ടാനില്ല ഫയങ്കരം ചൂടാണ് നമുക്ക്
ചൂട് പക്ഷെ ഇന്നലെ നല്ല മഴയൊണ്ടായിരുന്നു ചെറിയ രീതിക്ക് വരാ
ആഹ് അത് ഈ ഒത്തിരി നാള് കൂടിയാന്നല്ലെ നല്ല മഴ പെയ്ത് അല്ലാതെ രണ്ട് മൂന്ന് ദിവസം പൊടി ചെറുതായിട്ട് മഴ മഴ പെയ്യന്ന് വിചാരിക്കും പക്ഷെ മഴ പെയ്യത്തില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറി മറത്തെയൊള്ളൂ ഇന്നലേ ഉള്ളൂ നല്ലോണം പെഴുത് ഉം
ചെറുപ്പുണ്ടാപ്പ ച്ച് നല്ല മഴയായിരിക്കുംന്ന്
ഭയങ്കര മഴയാന്ന് വിചാരിച്ചു പക്ഷെ അത്രക്ക് മഴയൊന്നും പെയ്തില്ല ഇഹ് രാ മഴ പെയ്തപ്പോ തന്നെ ചൂടെറങ്ങി ഇപ്പൊ ഭയങ്കര ചൂട് നമുക്ക് ആഹ്
ചൂടാണ് ചെല സലങ്ങളിൽ നല്ല മഴയുണ്ടാഎന്നും പറഞ്ഞ് ചെല സ്ഥലങ്ങള്ല്ലേ
ഇവ്ടെ ഇവ്ടെ അത്ര മഴയില്ല
മഴയില്ലായിരുന്നു അഹ് ന്നലെ ചാ ച്ചിരി നല്ല പെയ്തെങ്കി മതിയാര്ന്ന് നല്ല ചൂടന്ഒരാശ്വാസം കിട്ടിയേനെ ഇപ്പോഴത്തെ ചൂടിനൊക്കെ ആഹ് ഇപ്പൊ ഈ ഇപ്പൊ നമ്മളീ ഈ മൂന്നാറൊക്കെ അടിപൊളി നല്ല തണുപ്പാന്ന് പറയാ ഭാഗങ്ങളിലൊക്കെ നല്ല തണ് ത്ത സമയങ്ങളാ അപ്പൊഅവിടെ അത്രേം ചൂടില്ല ആഹ് അവടെ ചൂടില്ല പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പത്തെ ഇങ്ങോട്ട് ചൂടിന്റെത് കൂടിക്കൂടി വരും ചൂട്
ഉം ചൂട് കൂടി കൂടി വരും മഴ പെയ്യുന്നില്ലല്ലോ
ആഹ്
തേ വല്ല പൊടി ഫയങ്കരം പൊടി
ഉം അതീ ചൂടിന്റത് മണ്ണി വെള്ളവില്ലല്ലോ
രെ മണ്ണാ നമ്മള് മനുഷ്യൻ ക രിയുന്നണക്ക് ചെടികളും കൃഷിയും ഒക്കെ നശിച്ചു പോവുക ടൂട് കാരണം കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞ്
ആഹ് ഇപ്പഴ്ത്തെ ചൂട് ഭയങ്കരവല്ലേ നമുക്ക് വീട്ടി തന്നെ ഒന്നിലെ ഫാൻ വേണം അല്ലെ എസി വേണം എല്ലാം കൂടി ഇ ട്ട് ഇട്ടിരുന്നിട്ട് ചൂട് സഹിക്കാൻ വയ്യ ദേഹം മൊത്തം ചൂട് കുരു
ചൂട് കുരുവാ ആന്ന് ആന്ന് മാങ്ങാ ചൂട് പിള്ളേർക്കെല്ലാം വയ്യ ഉം ചൂട് കാര ണം മാങ്ങ ചൂട് വന്ന് ചൊറിച്ചില് ചൊറിച്ചില് ചൊറിച്ചില്
ചൊറിച്ചില് ചൂട് കുരുവായിട്ടൊക്കെ ഇപ്പഴത്തെ ചൂടിന്റെആണേ ഇപ്പ വെളിൽ എറങ്ങരുതെന്നുണ്ടല്ലോ നമുക്ക് അരാ ഏഹ് പൊള്ളുന്ന പതിനൊന്ന് മണിഒട്ട് മൂന്ന് മണിവരെ രെ വെളിൽ എറങ്ങരുത് താപനില കൂടുതലാന്നും പറഞ്ഞുള്ള രീതിക്ക് ഉം ഫയങ്കര ചൂട്, ചൂട് കൊണ്ട് ഒരു പൊടി ആർക്കും ഒന്നിനും വയാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്ക
ഇതല്ലേ അമുക്ക് അയിന്റെ എടയ്ക്ക് കരണ്ട് പോക്കും ചൂട് കാരണം മനുഷ്യന് കെടക്കാൻ പറ്റത്തില്ല ആ സമയത്ത് കരണ്ട് പോവു അപ്പ ഉം വിയർത്തൊലിച്ച് മനുഷ്യന് വെപ്രാളം
ആന്നാന്ന്
ഉം
ചൂടിന് എന്ത് മഴെപെയ്തെങ്കി നല്ല സുഖായിട്ട് കെടന്ന് നമുക്ക് ഉറങ്ങിയെങ്കിലും ചെയ്യാം രാത്രീലക്കെ ഇത് ചൂടിന് വെപ്രാളം എടുത്ത് വയങ്കര ഇതല്ലേ ചൂട് ആഹ് അവിടെ എങ്ങനെയായി ചൂടിന് ഒരു എന്തേലും ഫാൻ തന്നെയാണോ അതോ ഏ സി
ആ ഫാനേ ഉള്ളു നമുക്കല്ലാതെ എ സിയും ഇൻവെർട്ടറും അങ്ങനെയൊന്നുല്ല
ല്ല ആഹ് ഈ ചൂടുവേട്ട് എങ്ങനാ ഇത്രയും ഫാന്റെ ഇതിൽ
ഓ മൂന്ന് ഫാനായിട്ട് കറക്കുന്ന മൂന്ന് ഫാൻ ഒന്നന്നും അല്ല എല്ലാരും കൂട ഹാളി നെരന്ന് കെടക്കുക മൂന്ന് ഫാന് ഇടുക
ഫാനിടുക
ആഹ് ഹാളിൽ തന്നെ മൂന്നെണ്ണവാ ഒരെണ്ണം പെഡൽ ഫാനും മറ്റേ രണ്ട് സീലിംഗ് ഫാനും
സീലിംഗ് ഫാനായിട്ട് അല്ലാതെ എങ്ങന കെടന്ന്‌ ഒറങ്ങും ഇതുപോലത്തെ ചൂടുവായിട്ട്
പറ്റത്തില്ല
ഇപ്പഴ്‌ത്തെ
ഇന്നല പിന്ന മഴ മച്ചിരി മഴ പെയ്തപ്പം ഇച്ചിരി തണുപ്പ് ഒണ്ടാരുന്നു ഇന്നല അതുകൊണ്ട് ഇച്ചിരി കൊഴപ്പില്ലാതെ കെടന്ന് ഒറങ്ങി നമുക്ക് അതുകൊണ്ട് ഉറക്കോം ശരിയാവത്തില്ല തലവേദനയും ഒന്നും പറയണ്ട ചൂടുക
ആഹ് ഉം ചൂടുവായിട്ട് അത് ഉറക്കാൻ കറണ്ട് പോയ പിന്ന ഒരുപടി ഒറങ്ങത്തില്ല പിന്നെ കരണ്ട് വരുന്നവരെ വെപ്രാളം എടുത്ത് നടക്കും വെളിൽ എറങ്ങിയൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയാലോ അത് അതിനപ്പറം ചൂട് പൊറത്തായാലും ചെറിയൊരു മഴ പെയ്താൽ ചൂട് മൊത്തം താഴോട്ട് അയ്ക്കും പിന്നെ അതി ഭയങ്കര വല്ല ഇപ്പോഴത്തെ ഒരു ചൂട് അല്ലെ നല്ല പോലെന്നന്ന് മഴ പെയ്തെങ്കിൽഈ കാലാവസ്ഥക്ക് നല്ലത കൊറച്ചെങ്കിലും ആശ്വാസം കിട്ടിയൻ ആൾക്കാർക്കായാലും
ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോ സ്കൂള് തുറക്കുമ്പോ മഴ പെയ്യാ നിക്കവാതോന്നുന്നു പിള്ളോര് സ്കൂളിൽ പോകുന്ന സമയാവുമ്പോ
ആന്നാ ആന്ന് ആന്ന് പിള്ളേർക്ക് ചൂടുടുത്തിയാവുായിരിക്കും കൊച്ചുങ്ങ മഴ മഴയെല്ലാം കൂടിവാരി പെയ്യാനുള്ള ഉദ്ദേശമായിരിക്കും മഴ സമയങ്ങളിൽ
വരിബ് കും
ഉം പക്ഷെ ചില സ്ഥലങ്ങള ഇപ്പൊ അടുപ്പിച്ച് മൂന്നാല് ദിവസം നല്ല മഴയുണ്ട് ചില സ്ഥലങ്ങളിലായിട്ട് നമ്മുക്ക് നമ്മുടെ ഇവിടെ പൊതുവേ മഴയില്ല ആ ഇ മഴ കിട്ടിയെങ്കും മതിയായിരുന്നു ഒരു ആശ്വാസം കിട്ടിയേ ചൂടന്ങ്ങെങ്കിലും ഇപ്പ രാവില തന്നെ ഭയര വെയിൽ
ആഹ
നമ്മളിപ്പോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഉണക്കാനിട്ടാ അരമണിക്കൂർക്കുള്ളിൽ ഉണങ്ങി കിട്ടുന്ന അവസ്ഥയായിക്കൊണ്ടിരിക്കും അന്തരീക്ഷത്തിന്റെ ചൂട് കാരണം
നീ എല്ലാം പൊടിഞ്ഞു പോവല്ലേ ചൂടുക
ആഹ് അടിച്ച
അത്രക്ക് ശക്തമായ ചൂട് മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുകയ്യോ തുണി ഉണങ്ങാൻ വേണ്ടി വെയിൽ വന്ന് വെയില് വയും വെയില് വരുമ്പ നമ്മൾ വിചാരിക്കും ഓ മഴ പെയ്താനെ ചൂട് കൊണ്ട് വയ്യ
പെയ്യാണ് ആ ആഹ് നമ്മള ഇപ്പ ഇ ഇനിയിപ്പോ മഴ വരുമ്പോഴും ഞടെ തയ്യോ ചൂട് പെയ്യ
ആഹ് വെയിൽ ഇച്ചിരി വെയില്ൽ വന്നെങ്കി തുണിയെങ്കിലും ഉണക്കാം പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള യൂണിഫോംക്കെ ഉണക്കണമെങ്കി ഇനി ഭയങ്കരം പാടായിരിക്കും മഴ പെയ്ത് കഴിയോ ഉം സ്കൂള് തുറക്കുമ്പോ അതാണല്ലോ ഇനി യൂണിഫോണ ഒക്കെ ഇട്ട് കൊടുക്കുക
ആഹ് യൂണിഫോമഒക്കെ പ്രോപ്പർ ആയിട്ട് വേണല്ല സ്കൂളിൽ പോക്കിന് ഈ കാലാവസ്ഥ ഈ മഴയും വല്ല വെയിലും വല്ലാത്തൊരവസ്ഥ നിക്കുമ്പോ ഒന്നും പറ്റത്തില്ല ഞങ്ങോട്ട് എപ്പം മഴ കാണും ഇപ്പ വെയിലാവ എന്നൊ ഒന്നും ഒരു ഇത് പറയാൻ പറ്റാത്ത അവസ്ഥയെക്ക കൊണ്ടക്ക നമ്മടെ നമുക്ക് കാലാവസ്ഥ ഒരു ഇതില്ലാത്ത രീതി
ഉം
ആഹ പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഇത് രീതിക്ക് തന്നെ കാലാവസ്ഥ
ആഹ് നമുക്ക് ഇവിടെ എന്തു ആ ചൂട് വരേണ്ട സമയത്താണോ ചൂട് വരുന്നത് മഴ പെയ്യേണ്ട സമയത്താണോ മഴ പെയ്യുന്നതല്ല ഇപ്പ മഴയൊക്കെ പെയ്യേണ്ട സമയം ആവശ
ആഹ മഴ പെയ്യണ്ട സമയത്ത് ഇപ്പൊ ഈ സമയങ്ങളിലൊക്കെ മഴയല്ലേ നല്ല മഴ പെയണ്ട ഒരു സ്ഥലന്ന എത്തിപ്പ നല്ല വെയിലില് എന്നാ മഴ പെയ്യ പക്ഷെ ഈ മഴക്കറപ്പ് കാണുമ്പോഴേക്കും ഭയങ്കര മഴയായി വിന്ന് എന്നുള്ള ആശ്വാസിച്ചരിക്കുന്നു മഴ കൊണ്ട് തണുത്ത കളന്ന് ഉറങ്ങാം ആഹ ആയിന്നലെ ഇടിവെട്ടം ഉണ്ടായിരുന്നു വൈകിട്ട് സമയങ്ങള്
ഉം
ഇന്നലെ പക്ഷെ അത് വിചാരിച്ചരു നല്ല മഴയ ആയിരിക്കും പക്ഷെ അത് ചാറിയങ്ങ് പോയെന്ന് തോന്നുന്നു
ഉം
ആഹ ഇഴത്തെ ഈ നല്ല പോലൊന്നും മഴ പെയ്തെങ്കിൽ അന്തരീക്ഷ്യം തണുത്ത് ഭൂമി വെല്ലം വെള്ളം നല്ലോ ഇതായ ഇപ്പ നമുക്ക് ഈ കാലാവസ്ഥക വെള്ളം പോലും കിട്ടാനുള്ള ഇതില്ല
ഇല്ല വെള്ളവും ഇല്ല വെള്ളമെല്ല വറ്റിപ്പോവുന്ന സമയല്ലേ
ആ ഇപ്പൊ പല ഈ വനപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ ഈ സമയങ്ങള ഈ കാ തീ പിടിക്കാ തുടങ്ങി ചൂട്
ചൂട് കാരണമായിരിക്കും ചൂട് കാരണമായിയിരിക്കും ഇലയെല്ലാം ഉണങ്ങി ചുക്കടിച്ച് നിക്കായിരിക്കും ആ സമയത്ത്
ആണ്
ഇപ്പൊ ചെറിയൊരു ഇത് തീ കത്തി മതി മൊത്തം കത്തി നശിക്കാ
മൊത്തം കത്തിയാപ്പ അവരായിട്ട് തന്നെ ഈ ആ പ്രദേശങ്ങിൽ താമസിക്കുന്നവര് തന്നെ തീയിട്ടു കൊടുക്കുന്നുണ്ട് അപ്പ ഈ അവര് പറയണത് എന്താ പറയാ
ചൂട് സമയത്ത് പാമ്പുകൾ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ചൂട് അവര് തണുപ്പ് തേടി വരുന്ന പക്ഷെ നമുക്ക്ത് ഉപയോഗ നമുക്ക് നമ്മുക്ക് അത് പേടിയല്ലേ ഇപ്പൊ പാമ്പുത്തി എത്ര പിള്ളോര എത്ര എത്ര വരാ മരിച്ച ശിരിയ എന്ന
മരിച്ചിരിക്കുന്ന അവര്ചൂട് സമയത്ത് വെളിയിലിറങ്ങി്ന്റെ പൊത്തു നിന്നറങ്ങി തണുപ്പ് തേടിപ്പോര
വെപ്രാളംപ്പെട്ട് കിടക്കുന്നില്ല അതുപോലെ അവര അവരും തണുപ്പിൽ ജീവിക്ക വിക്കുന്നവരല്ലേ അവർക്ക് ചൂട് പറ്റത്തില്ല അപ്പൊ അവര് തണുപ്പ് നോക്കി വരുന്നതോ പക്ഷെ എന്തോ അവര് മനുഷ്യന്മാരെ കടിക്കുന്നു കൊല്ലുന്നു അതാണ് ഇ വാർത്ത വെച്ചാ അതേ കേൾക്കാൻ സമയമ ഉള്ളു പാമ്പ് കടിച്ച മച്ച ഒരാൾ മരിച്ചു പാമ്പ് കടിച്ച ഒരാൾ മരിച്ചു ഇ കേക്കാനേ സമയള്ളു ഉ
അ ഈ ഈ അന്തരീക്ഷം ഇങ്ങനെ നൽക്കുന്നുണ്ടോ ഒരുമാതിരിള്ളത് അത സമയങ്ങള പണ്ട് കാലങ്ങളുള്ള മഴ സമയത്ത് മഴ വെയിൽ സമയത്ത് വെയിൽ അതേ ഒരു രീതി ക്ക് പോയിക്കൊണ്ട് പറഞ്ഞില്ലേ ഇപ്പൊ ഒരു കാലാവസ്ഥ തന്നെ മൊത്തത്തിൽ മാറിഞ്ഞ് കിട ല്ലേ ഉ അതുകൊണ്ടറിയാമ്മ ഇപ്പ എങ്ങനാന്നുള്ളത് രീതു പോ ലും അതിറെ ഇപ്പൊ പല സാഹചര്യങ്ങളല്ലേ നമുക്ക് മഴ സമയങ്ങളിൽ മഴ വന്നെങ്കിൽ ആ നമുക്ക് അതേ രീതി നല്ല രീതിക്കുള്ള രീതി മഴ കിട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിനും മഴ വെള്ളമല്ലേ വേണ്ടത് കൂടുതലിപ്പൊ നമുക്ക് കുടിക്കാൻ പോലുവുള്ളവെള്ളം പോലും നമുക്ക് കിട്ടാത്ത ഒര വസ്ഥയായിക്കൊണ്ടിരിക്ക്യാ
ആത് സത്യവാ
നമുക്ക് പല സമയങ്ങളിലും വെള്ളം ഇല്ലാത്ത ദിവസങ്ങളുണ്ട് ഇപ്പ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ പലയിടത്തും കിട്ടും കിട്ടാതെ കിടക്കുന്നുണ്ട്
ഒണ്ടുണ്ട്
ഇത് അതാത് സമയത്ത് മഴെപെയ് താൽ നമ്മക്ക് അങ്ങനെ ബുദ്ധിമുട്ട്
ഇപൊണ്ട് കിണർ നമുക്കിപ്പോ പൈപ്പി വെള്ളം കിട്ടുന്നില്ല കിണറ്റിപ്പോയി എടുക്കാ എന്ന് വിചാരിച്ച് കിണറ് വരെ ഉണങ്ങി ചുക്കടിച്ചു കെടക്ക്ണ് വെള്ളം അതിനകത്തും ഊറി വരുന്നില്ല മഴ പെയ്താലല്ലേ അതും പറ്റത്തോള് ഉ അപ്പൊ അങ്ങനൊക്കെ ഉള്ള പ്രശ്
ഉണ്ട് പൊതുവെ ഉ ആ ഇനിപ്പൊ അതിനൊക്കെ ഇനിപ്പോ ഇ അടുത്ത മഴ വരുമ്പ ത്തേക്ക് മൊത്തത്തി മഴ വെള്ള ആവോന്ന തോന്നുന്നത് വെള്ളം മൊത്തൊ
പ്രളയമായി
ജലപ്രളയമാണ് ആന്ന് ഇപ്പൊ അത് നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും മൊത്തത്തി മഴ മൊത്തൊ വെ വെള്ളം കൂടി ഇറങ്ങി വരുന്ന കാലാവസ്ഥക്ക് അപ്പൊ ഈ ചൂടിന്റെ എരട്ടി മഴയും തണുപ്പും വെള്ളവും ഒക്കെ ആയിരിക്കും ഇനിയിപ്പോള്ള അവസ്ഥ ഇപ്പൊ അതെല്ലാം ഒന്ന് മാറിക്കിട്ടെങ്കി മതിയായിരുന്നു മഴ കൊറേശെ കൊറേ ശെങ്കിലും പെയ്തെങ്കി കാലാവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടായേനെ ഈ ചൂടിനായാലും ഒരു രീതിക്ക് ഒരു മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യം ഉ ഉം പിന്ന അവിടത്തെ ഇപ്പോഴത്തെ ചൂടും ഭയങ്കരമായി ടെമ്പറേച്ചർ കൂടി കൂടിക്കൊണ്ടിരിക്കയല്ലേ ഓരോ സമയത്തും ഇങ്ങനെ ആട്ട്
ച്ച് കൂടുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ടെമ്പറേച്ചർ അല്ലേ
ആന്ന് ആഹ്
ഉം
ഇന്ന് കൂടുതലാണെങ്കി നാള നാള അതിനേക്കാട്ടി കൂടുതല് കൂടത്തേ ഉള്ളൂ കുറയുന്നില്ല പക്ഷെ ഓരോ ദിവ ഓരോ ദിവസത്തിനെക്കാട്ടി കൂടുന്നേ ഉള്ള് അല്ലാതെ കുറയുന്നില്ല അവിടെന്തോ മനുഷ്യന്മാര് ഉരുകി ഉരുകി ചാവുവ
ആഹ ഈ കാലാവസ്ഥക്ക് ഉരി
അതോ നമ്മള് നമ്മള് അത് അതുകൊണ്ട് ഫാനിന്റെ ഉപയോഗം കറണ്ടിന്റെ ഉപയോഗൊക്കെ ഭയങ്കര വർ ദ്ധന അതുകൊണ്ട് കറണ്ട് ബില്ല് കൂടുതല് മൊത്തത്തി പ്രശ്നവാ ചൂട് വന്നപ്പൊ വാ ഒന്നാത് കൂടുതലായിട്ട് കറണ്ട് ബില്ല് കൂടുന്നന്നും പറ റഞ്ഞ് ഫാൻ ഉപയോഗിക്കായിരിക്കാൻ പറ്റോ അത്രക്ക് ചൂട് ചൂട് കാരണ ഫാൻ ഉപയോഗിക്കായിരിക്കാനെ പറ്റത്തില്ല അപ്പൊ മ്മള് പാനു ഫാനിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ
ആഹ്
കറണ്ട് ബില്ല് കൂടുതല്
അങ്ങനഓരോ ഓരോ രീതി വരുമ്പൊഴത്തേക്ക് ഭയങ്കര ഉപയോഗ ല്ലേ നമുക്ക് ചൂട്കൂടും തോറും നമ്മുടെ ഉപയോഗം കൂടും
കൂടിക്കൊണ്ടിരിക്കാന്ന്
ഈ എ സി ഉള്ളവര് എ സി ഇടാതെ കെടക്കോ അവരതേ ഉപയോഗിക്ക ത്തൊള്ളൂ അപ്പൊ പിന്നെ കറണ്ട് ബില്ല് കൂടുന്നതിന് പറയാൻ വല്ലോ ഉണ്ടോ
ആഹ് വ
ഉം നമക്ക് ഏസി ഇല്ലാഞ്ഞിട്ട് കറണ്ട് ബില്ല് കൂടുതല് അപ്പെ ഏ സി ഉള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്യേ ഉം. കരണ്ട് ബില്ല് പേടിച്ച് ഇടാതിരിക്കാൻ പറ്റോ
പറ്റു ആഹ് ആഹ് ശരി, ആഹ് ആഹ്
ഉം